അലോ
ആഹ് കേൾക്ക്ണ്ടോ?
അസ്‌ലാം അലെയ്ക്കും.
വഅലൈക്കും മുസ്‌ലാം.
എന്തൊക്കെയ്ണ്ട് വിശേഷം?
നല്ല വിശേഷം.
ചായക്കെ കുടിച്ചോ?
ആഹ് ചായകുടിച്ചു.
മഴ യൊണ്ടോ നാട്ടില്?
ആഹ് മഴയ്ണ്ട്.
ഉംഹ്
ഇപ്പോ ഒന്ന്ങ്ങനെ കൊറവായിക്കുണു അടുത്ത വര്ണ് ണ്ട്നി.
ആഹ് പൊറ്ത്ത്ക്ക് എറങ്ങാൻ പറ്റ്ണില്ല്യലെ.
ഉം ഉം കുട്ട്യാള് വരുമ്പളാണ് മെയിന്.
ആഹ് ആകെ നനഞ്ഞിട്ടായിരുക്കല്ലേ വരാ.
ഏഹ് ഏഹ് ന്റെവടെ വീട്ടിലാരൊക്കണ്ട്?
വീട്ട് ഞാനിപ്പ ഇന്റെ വീട്ടിലാ കെട്ടിച്ചോട്ത്തല്ല.
ആഹ് വിരുന്നു പോയതാ?
ആഹ് ഇവടെ ഒരു പരിപാടി ഉണ്ടായപ്പോഴേ അയിന് വന്നതാ. താനെവടെ ഹസ്ബൻന്റിന്റെ വീട്ടിലാണോ?
ആഹ് അതെ ഹസ്ബൻന്റിന്റെ വീട്ട്ലാ.
ആഹ് ആരൊക്കെണ്ട് ജോയിന്റാണോ?
ഇവടെ മൂന്ന് മക്കള് ഹസ്ബൻഡ് ഉമ്മ ഉപ്പ.
ഒരു മോന ഒള്ളൂ?
മൂന്ന് മക്കള്.
അതല്ല തനിക്കല്ല ഹസ്ബൻഡ് ഒറ്റ മോനാ. ഏ ഓരോ വേറെ പോയാ?
ആഹ് ഓര് വേറെ പോയി ഞങ്ങള് വേറെ പോന്നു പഷേ തറവാട് അവടെണ്ട് ഞങ്ങളും പൊന്നു. ഞങ്ങളെ ക്കുടെ മ്മേം പ്പിം വന്ന്ക്കുണു.
അതെ അപ്പൊ പിന്നെ തറവാട് എടു തൂടെ.
ഉം തറവാട് തറവാ വാട് എന്താന്ന് വെച്ചാല് നമ്മള് ഓട്ടോ ആം അ അത്ര അങ്ങൻത്തെ ഇതില്ല ഒരു വണ്ടിയാളോള്ളൂ വരാ നമുക്ക് സ്വന്തമായിട്ട് കാറും ക്കണ്ട് പക്ഷെ അതൊന്നും അങ്ങട്ട് അറങ്ങൂല്ല അയ് കൊറച്ചങ്ങനെ നോക്കിയാ കാൻണേ ദൂരത്തരു മദ്രസ്ണ്ട് അവടെ ഒള്ളൂ നി ർത്താ മതി വ്ട്ട്ക്ക് വരാൻ പറ്റില്ല.
അതെ.
ആ റോഡ് കൊറെശരിയാവോ നോക്കി പക്ഷെ ആരും മോൾത്തേ ഒരു വീട് അവര് വിട്ടേര്ണില്ല അപ്പ അങ്ങനെ ഞമ്മള ആവിശ്യത്തിനൊരു വണ്ടി വരാൻ നിക്കാനൊന്നും പറ്റാണ്‌ട്ട് ങ്ങട്ട് റോട്ടിന്റെ വക്കിന് സ്ഥലംവാങ്ങി
മക്കളായോ
ആഹ് ഒരു കുട്ടിണ്ട് ആറു മാസായി
ഏഹ് ആഹ് എന്തുട്ട്യാ
പെൺകുട്ട്യാ
ആഹ് ആഹ് ന്നട്ട് ചായയൊക്കെ കുടിച്ചോ
ആഹ് ചായ കുടിച്ച് ഹസ്ബൻറ്റോ ഇവടെണ്ടാ നാട്ടില്ണ്ടോ
ഹസ്ബന്റ് നാട്ടിലിണ്ട്
അതെ
ഹസ്ബന്റഎവടെ ഇവടെല്ലേ
ഇല്ല ഗൾഫില
ആഹ് ആഹ് ആഹ് കൊറേ ആയോ പോയിട്ട്
ഇല്ല ഇപ്പൊ ഡെലിവറി കഴിഞേന്റെ ഷാ പോയത്
ആഹ് ആഹ് മോള്ക്ക് ഫുഡൊക്കെ കൊടുക്കലോടങ്ങ്യ
ചെർതായിട്ട് ഇപ്പ ഇങ്ങനെ കുർക്കേള് സ്റ്റാട്ടീത്ക്ക റൈസ് പൗഡർ മാ- ത്രായിറ്റ് ഇങ്ങനെ കൊടുത്ത്ട്ടൊള്ളൂ പിന്നെ ഒരഐഡിയ ഇല്ല എന്താ കൊക്കാന്ന്ള്ളെ
ആഹ് ആഹ് പ്പിന്റെ പാഴംക്കെ കൊടുത്തി
ആഹ് ഓരോരുത്തര് ഇപ്പ ഇങ്ങനെ പറിന്ന്ണ്ട് കുന്നങ്കായന്റെ പൗഡർ അത് രാഗി അതൊക്ക ങ്ങനെ കൊടുക്ക
നല്ലതാണ് പക്ഷെ കൂടുതലൊന്നും കഴിക്കൂല്ല പക്ഷെ അതൊന്ന് ഫസ്റ്റ്ടൈമില് ചെല്ലണംന്ന് അറിണ് ണ്ട്
ഏന്താ കുന്നങ്കായന്റതോ
അത് ഉം ഉം നമ്മൾ പണ്ട ത്തൊലെ ശീലാണ് ഞമ്മളി പത്താലെന്നും അങ്ങനെ അയ്നു പ്പ എല്ലാ അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടൂല
അതെ അത് ടേസ്റ്റ് ഇല്ലാത്ത തേന്ന്ണ്ട്ല്ലേ
മ്മണ് ചെലോല്ക്ക് അതിന്റെ സ്മേല്ല് തോനൊന്നും ഇട്ക്കണ്ട ഞാനൊക്ക ഓരേ കൊല ഫുള്ള് ഇട്ത്തീന്നു അന്നൊന്നും അറിയില്ല കിട്ടുമ്പോ നമക്ക് കിട്ടുമ്പോ ഫുള്ള് ഒണക്കെച്ചീന്നു അപ്പൊ പൗതി എടുക്കും പൗതി അങ്ങനെ ക കൊട്ടി കളിഞാ അപ്പൊ രണ്ട് ച്ചീർപ്പൊക്കെ കിട്ടാണെങ്ങി അങ്ങനെ നോക്കാമതി ശെരിക്ക് ഞമ്മള് ഫുഡിലാ ഉൾപ്പെടുത്തണത്ര
ആഹ് ആഹ്
ഉം
ചെലപ്പോ നല്ല വിറ്റാമിൻ ഒക്കെ അങ്ങനെ എന്തെലൊക്കെ ഇണ്ടായിരിക്കും
ഇള്ളോല് പറയുന്നതല്ലേ
ഉം ഉം തന്റെ ട്ടാ ട്ടാസ്ക് കംപ്ലീറ്റായോ
ടാസ്ക് ഇപ്പ ഒരു അടുത്ത മെസ്സേജ് വന്ന്ക്ണ് നമ്മള് ഇതില് സംസാരിക്കാൻ പറ്റുല പറിണത്
അങ്ങനെണ്ട്?
ആഹ് ഇണ്ട്ണ്ട്
അതെതെ
ഉം പേഴ്സൺലി പറയാ
ആഹ് ഓക്കെ ഓക്കെ
ഉം
ഉം ഇന്നട്ട് ഉപ്പ, ഉമ്മിക്കെ എന്ത് ചെയ്യുന്നു? ഹസ്ബന്റിന്റെ വീട്ട്ക്ക് ഇന്ന് ചെൽപ്പോ പോവാൻ ചാൻസ് ഇണ്ട് അങ്ങനെ കാരണം ഞാറാഴ്ച എളെച്ചിന്റെ പരിപാടിയാണ് തൊണ്ണൂറ്ന്നൊക്കെ പറയില്ലേ പ്രസവിച്ചി ട്ട് ഹസ്ബന്റിന്റെ വീട്ടിക്ക് കൊണ്ടുവരുന്ന പരിപാടി ഇണ്ടല്ലോ
ആഹ് ആഹ്
അതാ അവിടെ ഉപ്പ, ഉമ്മ, മൂന്ന് നാത്തൂന്മാരുണ്ട് അവര് കല്യാണം കഴിച്ചോട്ത്താണ് ഇന്റതും, എളച്ചന്റതും കല്യാണം ഒരുമിച്ചായിരുന്നു അപ്പ ഞങ്ങള് രണ്ടാളും ഓള്പ്പോ പ്രസവിച്ച് തൊണ്ണൂറാണ്പ്പോ ഞാറാഴ്ച തൊണ്ണൂറ് കഴിഞ്ഞിക്ക്ണ് പക്ഷേ പരിപാടി കഴിക്കുന്നെ ഞാറാഴ്ച
ഏഹ് ഞങ്ങളും ഇവടെ അങ്ങൻ തന്നെ ഏട്ടന്റേം, അനിയന്റേം, കല്യാണം ഒരു ദിവസായിരുന്നു ഫസ്റ്റത്തെ പ്രസവത്തിനുണ്ടാവില്ല ഒരു ദിവസായിരുന്നു
ആഹ് പ്രസവേ ഒരുമിച്ചായിരുന്ന് അതെ
ഒക്കെ ഒന്നായ്രുന്നു പിന്നത്തെ പിന്നെ രണ്ട്, മൂന്ന്ത്തിനങ് മാറി
ആഹ് ആഹ് ഞങ്ങൾത് പിന്നെ മൂന്ന് മാസത്തെ ഡിഫ്‌റന്റ് വന്നു
ഉം ഉം ഇത് അഞ്ചു ദിവസം അഞ്ചു ദിവസംന്ന് പർച്ചില്ലേന്നെ ഒള്ളൂ ഹോസ്പിറ്റൽന്ന് ഓള് അഡ്മിറ്റായ എന്താ മൂന്നാമ്ത്തെ ദിവസം ഞാനും അഡ്മിറ്റായി
അതെ എന്ത് പിള്ളാരാ രണ്ടാൾത്തും ഫസ്റ്റ്ത്തെ
ഇൻക്കാണ്, ഓൾക്ക് പെണ്ണ്
ഏഹ് അപ്പൊ പൂതിക്ക് രണ്ടാളും ആയില്ലേ?
എനിക്ക് രണ്ടാളായി പക്ഷെ ഓല് രണ്ടാളും ഒരേ സെയിം അതേമാതിരിയ നടക്ക ക്ക ഓല് ആണാ പെണ്ണാന്ന്ള്ളെ മറ്റൊന്നുല്ല ഓര് നല്ല ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കേര്താ
ഏഹ് എരട്ട കുട്ടികളെ പോലെ ആയല്ലോ അല്ലേ?
ഉം ഇവൻ കളിക്കാൻ പോകുമ്പോ മാത്രം കളിക്കാൻ പോകുമ്പോ മാത്രേം ഈറെണ് അപ്പ പറിം ഇച്ചും ആണയ്ക്കാണെങ്കി ഇപ്പൊ ചന്റെപ്പം പോന്നൂടയ്ല്ലേന്യോ
ഉം ഉം ഒരേ പോൽത്തെ ഡ്രെസ്സൊക്കെ ഇട്ട് കൊടുക്കോ?
ഇല്ല ഡ്രസ്സിങ്ങിലോന്നും അങ്ങനെല്ല അതൊന്നും ഇഷ്ടല്ല അത് ഇവൻക്ക് ഭയങ്കര ഈറെണ് അപ്പൊ ഇപ്പൊ അങ്ങനെ കോർച്ചൊക്കെ വ്യത്യാസം വേര്ലൊടങ്ങീക്ണു ക്ലാസ്സിന്ന് എന്താ ഇജ്ജ് ഇജ്ജ്പ്പോ ആൺകുട്ടികളോട് ചിരിക്ണത് ഞാൻ കാണല്ണ്ട് അങ്ങനെ ഇങ്ങനെണ് അപ്പൊ
ആടോടോ ഉം ഓന് ആങ്ങൾന്റെ ഇതൊക്കെ ചെയ്യല് തോടങ്ങീല്ലേ
ആഹ് ആപ്പൊ ഇന്നോട് പറിം മേമാ ഞാൻ നോക്കിക്കൊണ്ട് ഓന് ആള് ശരില്ലന്നൊക്കെ പറയും വേർതെ അങ്ങട്ട് ഇങ്ങട്ട്
ഉം ഉം
മദ്രറസക്കൊക്കെ പോകുമ്പോ രണ്ടാളും ഒരു ബൈക്കില് ഇരുന്നിട്ടൊക്കെ പോക അപ്പൊ ക്ലാസ്സ്ത്തെ കുട്ടികള് അട അനക്ക് എത്രയും പോന്നിട്ട് ഒമ്പതില എത്തിട്ടും പെണ്ണുങ്ങളൊപ്പ പോരാനെ മടിയില്ലേ എന്നൊക്കെ ചോദിച്ചു
ആഹ് ഫ്രണ്ട്സളിങ്ങനെ ചടപ്പിക്കുന്നുണ്ടാവോ
പോയപ്പോ പറഞ്ഞ ഞാൻ ഇന്നങ്ങനെ പോണില്ല ഞാന് എന്താ ലിഫ്റ്റിനാ പോണപ്പ ഏഹ് ഇവിടുന്ന് വണ്ടി പോമ്പാ എന്താ എന്തായാലും ഓന് കാരണം പറിയില്ല അപ്പ എന്താ കുട്ടികൾ കളിയാക്ക
ആഹ് ആഹ്
കാലം പണ്ടത്തെ മതിരില്ലല്ലോ ലോലിക്കക്ക് ഇപ്പ അങ്ങനെയാണ് തോന്നൂ ലോല വളർന്നടത്
ആഹ് തന്റെ വീട്ടിലാരൊക്കെണ്ട്
എന്റെ വീട്ടില് എനിക്കൊരു താത്തിയും ഒരു കാക്കും
ഉം അവരെ കല്യാണണംക്കെ കഴിഞ്ഞിട്ടുണ്ടാവല്ലേ
കാക്കുന്റെ കല്യാണം കഴിഞ്ഞ് മൂന്നുട്ടിയാളായി താത്താന്റെ കല്യാണം കഴിഞ്ഞ് മൂന്ന കുട്ടിയളായി
ഉം തനിക്കും തോന്നല്ലേ
ഉം എനിക്കും മൂന്നും ഒരിക്കക്കൊക്കെ ഓരോ പെൺകുട്ടിണ്ട് ഇനിക്കല്ല
ഏയ് മൂന്ന ആൺകുട്ടിയളാവില്ലേ
മൂന്നാം അങ്കിട്ടാളാണ് തോലും അറിയ അനക്ക് മാത്രം പെണ്ണില്ലന്ന് ഞാാന് ആ നിർത്തി
അന്താ നിർത്തിയപ്പം
നിർത്തി എന്താ വെച്ചാല് അതോ ഉം സുഖപ്രസോക്തനെ അന്നൊന്നും നിർത്തില്ല പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോ എനിക്കോണ ഇനി ആണന്നെ ആണെങ്കിലോ ആൺകുട്ടിയൊക്കെ എന്നെക്കറ നറങ്ങാണ്ട് പിന്നെ കമ്പ്യൂട്ടറൽ ഉണ്ടല്ലേ ഒരു പ്രശ്നം അത് പോയി നിർത്തിപ്പോന്നു ഉം
അങ്ങനെ ആയതൊണ്ട് പിന്നെ എപ്പഴായാലും ഇനി വേണംന്നുണ്ടെങ്കിൽ അങ്ങനെ ആഹ് ചെയ്യാൻ തോന്നുന്നുണ്ട് അയിന് ആഹ് അയിന് ഒരുപാട് ക്യാഷയോ
ഇരുപത്തിരണ്ടായിരം
അത്രയില്ലേ
ഉം അതെന്താറോ റസ്റ്റും കാര്യങ്ങളും ഒന്നു ഇല്ല മക്കളെ കൊണ്ട് നമ്മുക്ക് റെസ്റ്റ് എടുക്കാനോ ഒന്നും ഇത് രാവിലെ പോയിട്ട് നമ്മൾ പത്ത മണിക്കാർ ചെന്നിട്ട് നമ്മള് സംഭവം പറയാ പിന്നെ ഉച്ചയാമ്പത്തന് കഴിഞ്ഞ് അഞ്ച മണിയുമ്പേന് വീട്ടിലെത്തി
നമ്മളെ ഹെൽത്തിനൊന്നും ഒരു പ്രശ്നം ഇല്ല
അല്ലെ നമുക്ക് അങ്ങനെ സംഭവം ചെയ്തുക്കണന്നന്ന് ചോദിച്ച ചെയ്യുമ്പോ നമ്മളൊരാ മാസ്ക് ഇല്ലേ മയക്കൻരു മാസ്ക് ഇടും
ആഹ് ആഹ്
എല്ലാം അറിയാൻ കഴിയും വേ വേദനയും കാര്യങ്ങളും ഒന്നുംല്ല പിന്നെ നമ്മുക്ക് അങ്ങനെ നീച് പോരാ കുഴപ്പന്നുല്ല ഒരാഴ്ച നമ്മള് ബാരല്ല ഒന്നും പൊന്തിക്കരുതേന്ന് പറഞ്ഞു പക്ഷെ അത് കോയപ്പല്ലാ ഞാനിപനി ഇപ്പോ ഒന്നര വയസ്സായിരുന്നു ഓന കരന എടുക്കലും കൊഴപ്പം അങ്ങനെയൊക്കെ ചെയ്തി ഫുഡ്ടുക്കലൊക്കെ ഞാനന്നെനി
ഉം ഉം
മറ്റേത് പിന്നെമ്മള് ആറു മാസം റെസ്റ്റ് എടുക്കും വേണം അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഊരവേദനിം ഒക്കെ ആയിട്ട്
ആഹ് ഇൻ്റെത് ഓപ്പറേഷായിരുന്നു ഇതുപോലാണ് അപ്പ അനങ്ങിയാ ഊര വേദനയാണ് നമ്മള് ഇതേപോലെ ഇപ്പൾത്തോര് ഓപ്പറേഷൻക്കാര് കെടക്കരുത് അങ്ങനെ ആക്കരുതന്ന് ആണല്ലോ ഹോസ്പിറ്റലീന്ന് പറ പറയല് ഇത് ഈ അമ്മായിമാരല്ലേ കേക്കുന്നെ നമ്മളെ സ്വന്തം ഉമ്മാനെ പോലെ പോലെ ആവൂല്ലല്ലോ അമ്മായിമാര് അവരെന്തായാലും അമ്മായി മാരെ ഇത് ചെയ്യല്ലോ അവര്ക്ക് ഈ ഹോസ്പിറ്റലീ തൻ ആഹ് ഹോസ്പിറ്റലിൽ നിന്ന് കൂടി പറഞ്ഞതല്ലേ ഇപ്പൊ ഓപ്രഷക്കാരെ അങ്ങനെ തടിയെളക് കാതൊന്നും ഇരിക്കലില്ല അങ്ങനെ ഇങ്ങനെ ആണ്ന്നൊക്കെ പറഞ്ഞിട്ട്
ഉം
ഇപ്പ അനങ്ങ്യാല് നമ്മളെ ഹെൽത്തിനെ പറ്റി നമുക്കല്ലേ അറിയൊള്ളൂ അത് വേറൊരാളെ ബോധ്യപ്പെട് ത്താൻ നമുക്ക് പറ്റൂലല്ലോ
അതെന്തായാലും ആ വേദന ഇനി മരണം വരെണ്ടാവും ഇൻക്ക് ഫസ്റ്റത്തത്ണ്ടായി ഒര് അബോഷനാവേ മൂന്ന് മാസായിട്ട് അപ്പോ ഏകദേശം കുട്ടി അ ആയ ടൈമാ ഇന്നട്ട് ഊരാ വളച്ചെടുത്തിട്ടാണ് ആ വേദനിം ക്കും ഇന്നും ഇതന്നെയാ ഒര് ഞമ്മളൊരു വളഞ്ഞിര്ന്ന്ട്ട് എന്തെങ്കിലും ചെയ്യേ ഇനി എന്തെങ്കിലും ഭാരള്ളെ പൊന്തിച്ച് ആ നട്ട് ട്ടല്ലിന്റെ ആ വേദന ഇപ്പളും വെരും
ആഹ് നമുക്ക് അങ്ങൻത്തന്നേണല്ലോ ഓപ്രഷ
ആഹ് അതെന്നെ ആണ് ആ ഓപ്രഷത്തിന്റെ ആഹ് സെയിം സൂചന്നേണ് ഐനും വെക്ക്ണത്
ആഹ് ആഹ്
ഞാന് ഇപ്രാവശ്യം ഇബന് പ്രസവത്തിന്റെ ടൈമില് ഇൻക്ക് ഓന് വെയ്റ്റ് അധികാണ് പറഞ്ഞിട്ട് ഡോക്ടറ് പർഞ്ഞു ആ പർഞ്ഞ ടൈമ്ക്ക് നമ്മക്ക് വെക്കാൻ പറ്റൂലാ ഒമ്പതാം മാസ്ത്ത്ക്കാ അപ്പത്തിനെന്നെ ഇവന് മൂന്നേ എണ്ണൂറേര്ന്നു അപ്പൊ ഡോക്ടറർഞ്ഞു നമുക്ക് പെട്ടെന്ന് പ്രസവിപ്പിക്കണന്നർഞ്ഞ്ട്ട് ഒരു ഇരുപത്തഞ്ചീസം മുന്നേ അഡ്മിറ്റാവാൻ പർഞ്ഞിട്ട് പിന്നെ എങ്ങനായാലും വേദന വെരില്ല ഇവലാണെ ഓരോ ടെസ്റ്റും കയുമ്പോത്തിന് ജീവൻ പോണതാ ഞാനാണ്ട് കര്ഞ്ഞ്ട്ട് ഞാ പർഞ്ഞു ഇൻക്ക് പ്രസവം വാണ്ട ഇൻക്ക് ഓപ്പറഷൻ മതി പർഞ്ഞ് അയില് ഡോക്ടർഞ്ഞു മോളെ പ്രസവന്നർഞ്ഞാ അഞ്ച് മിൻറ്റോണ്ട് അന്റെ കഴിഞ്ഞാ പിന്നെ അനക്ക് അടിച്ച് ച്ച് പൊൾച്ച് കയ്യാ ഈ വേദന വയറൊന്ന് കീറണ സൂചൊന്ന് വെക്കണം മരണം വെരേ പിന്നെ ആ വേദനിം കാര്യങ്ങളും അന്റെ ഹെൽത്തും കംപ്ലയിന്റ് ഇത് പ്രസവത്തിന് അങ്ങനല്ലട്ടോ ഡോക്ടറ് അങ്ങനെ പർഞ്ഞ് പർഞ്ഞു സോപ്പിട്ട് പ്രസവിപ്പിച്ച്
ഏഹ് ഇൻക്ക് പിന്നെ കുട്ടിക്ക് മിടിപ്പ് കൊറവ്ണ്ടായിരുന്നു
ആഹ്
അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണോന്ന് പർഞ്ഞിട്ട് അങ്ങനെ ചെയ്തതേനി
ഉം ഇൻക്ക് പിന്നെ ആഹ് വെയിറ്റ് അധിക ആകേക്കാരം മൂന്നിനും അങ്ങൻത്തന്നേനി ഇൻ്റത്
അതെ അപ്പൊ നെഡ്സും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചിര്ന്നോ
ഇല്ലല്ല അതൊക്കെ നിർത്തീന്ന് നോർമലായിട്ട് കഴിച്ചീനെ എന്തേന്നു എലക്കറീ
ഏഹ് ആഹ് അതാണ്
എലക്കറി ആഹ് ഏഹ് വേറൊന്നും പറ്റാഞ്ഞിട്ട് ഉപ്പിലിട്ടതും എലക്കറിം അത് ഇല മുരിങ്ങ അങ്ങൻത്തങ്ങനെ കഴിച്ചിര്ന്നു അത് എന്തേര്ന്നോ ആവോ ഫസ്റ്റ്ത്താള് മൂന്നേ അറ്നൂറ് രണ്ടാമത്താള് മൂന്നേ എഴുന്നൂറ് ഇവന് മൂന്നേ എണ്ണൂറ്
ആഹ് ഉം പിള്ളേര് എന്നിട്ട് ഇപ്പഴും തടിയുണ്ടോ തടിയുണ്ടോ
വല്യാള് ഉണ്ട് രണ്ടാമത്തെ ആളും ഇപ്പ ത്തെ ആളും അങ്ങനെ പർഞ്ഞറിയിക്കണം
ആഹ് ചെലോര് പറയും ചെർപ്പത്തിൽ തടിയുള്ള കുട്ടികള് വെലുതായി കഴിഞ്ഞാ കോലം കെടുന്നൊക്കെയെ
ഉം വല്യാൾക്ക് കോ എന്താ